ആ കേൾക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
എന് വിശേഷം
ഇവിടെ സു കേട്ടിരിക്കുന്നു
ഉം
പിന്നെ ഇന്ന് വെഡിങ്ങാനിവേഴ്സറി ആയത് ആ കണ്ടാർന്നാ സ്റ്റാറ്റസെന്റെ
ആഹ കണ്ടിരുന്നു
ആഹ വെഡ ന്റെ പതിനഞ്ചാമത്തെ വെഡിങ്ങാനു റ്റേതൊ അപ്പൊ വീ ട്ടി ചെറിയ പരിപാടിയിലേക്ക് പരിപാടിയൊക്കെ ഉണ്ട്
അതെ അപ്പൊ അവിടെ തിരക്കിലാണല്ലേ
തിരക്കില്ല വൈകിട്ടേയ്ക്ക പരിപാടി
ആഹ ഓ എങ്ങനാ വെക്ക നിങ്ങള് എ
എനിക്കറിയില്ല എന്റെ ഇവിടുത്തെ അമ്മിച്ചയാണ് വെക്കണെ
അതെ
ആഹ മറ്റേ ചെറിയ ജീരകശാല അരിവെച്ചുണ്ടാക്കാന്നാ പറഞ്ഞെ അരി അരില് വെല്ലോം സംഭവമേ ചിക്കൻ ചിക്കന്റെ കറി സെപ്പറേറ്റ്
ഉം ഉം ചിക്കൻ ചിക്കൻ കറി വേറെ ബിരിയാ ണി വേറെ അങ്ങനെ വയ്ക്കാനല്ലേ
നെയ്ച്ചോറ് പോലെ
ഓ
ഈ പട്ടാ കറയാമ്പു എല്ലായിട്ട് സംഭവം ഇങ്ങനെ വാട്ടിയെടുത്തിട്ടെ
ആഹ് ആഹ് എന്നിട്ട് അയിന് വേവിച്ചിട്ട് അയിന് മേലെ ബിരിയാണി ഗ്രേവിയൊ
ആഹ് ഗ്രേവി ആ അതന്നെ അതന്നെ ഈ അതിന്റെ ഒപ്പം വെക്കൂല ഈ ചോ വേറെ കറി വേറെ
അങ്ങനെ വെക്കാന ആ ചെലരിപ്പ തലശ്ശേരി ബിരിയാണിമാരിയാണല്ലോ വെക്കണത് ആഹ് മിക്സ് ആക്കിട്ടാ വെയ്ക്കണ് ഇപ്പൊ ഇപ്പതാ മോഡലായിട്ട് വെയ്ക്കിണ്
തെ ചെലവര് കഴിക്കൂല ഈ ഈ അരി വെച്ചി അപ്പ എന്തായാലും അവ അപ്പോ വേറെ വെള്ളച്ചോറ് എന്തായാലും ഉണ്ടാക്കണണ്ട് അപ്പ നമുക്ക് അതിന് കൂടിക്കറിയും കൊടുക്കാലോ സെപ്പറേറ്റ് ആണെങ്കിൽ ഈ മിക്സിഡ് ആണെങ്കിൽ ആ പണിയായ്ക്കും നമ്മക്ക്
ആ പിന്നതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മ കറിവെക്കേണ്ടി വരും
ഇപ്പൊ ഇറച്ചി ചിക്കൻ വെക്കുമ്പോ ഞങ്ങൾ വറുത്തിട്ടേ വെക്കുള്ളൂ
ഉം ഉം വറുത്തിട്ടാ കറി വെക്യാല്ലേ ആഹ അതൊരു നല്ലൊരു ടേസ്റ്റാണ് എന്റെ അനിയത്തി വെക്കും അങ്ങനെ
ആ തേങ്ങ പാലും ചെറുതായിട്ട് പിഴിഞ്ഞൊഴിക്കുന്നു ആ ചാറില്ല ചാറില്ലാതെ
ഓ തേങ്ങാപ്പാല് പിഴിഞ്ഞു മണോച്ചാ ഇത്തിരി തണു ടേസ്റ്റ് കിട്ടൂല്ലേ
അങ്ങനെ ടേസ്റ്റായിരിക്കും തേങ്ങപാല് ഈ തലപ്പ് തലപ്പാല് അല്ലെ അങ്ങനെ അവിടെന്തന്നാ പറയണ് തലപ്പാല് എന്നാണോ പറയണെ ആ അങ്ങനെ ആ ഞങ്ങളിവിടെ തല പാല് അങ്ങനെ പറയും
ആ ഇവിടെ ഒന്നാമ്പാല് പിന്നെ ര രണ്ടാം പാല് പറയും ഫസ്റ്റ് കട്ടിയുള്ളത് പിന്നീട് അതെന്നെ അര വച്ചിട്ട് പിന്നെ കട്ട് കമ്മിയായിട്ട്
ആഹ നമ്മ വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് അല്ലേ ആ് ആ് ഇപ്പൊ വൈകിട്ടാണ് കേക്ക്‌ മുറി ഉണ്ട് പിന്നെ ഈ ഈ ബിരിയാണി ബിരിയാണി എന്ന് പറയാൻ പറ്റൂല നെയ്ച്ചോറ്
ഓ നായ്യ് ചോറും ഉ
ഇ ചിക്കൻ കറി ഉണ്ടാക്കൂ
മ
എങ്ങനെയൊന്നും ബിരിയാണി ഉടാക്കാറിയമ്മോ അവിടെ
എനിക്കറിയില്ല അമ്മാമ്മേനെ ഉണ്ടാക്കാ
അമ്മ ഉണ്ടാക്കള്ളൂഞാൻ ഉണ്ടാക്കൂല ആ അപ്പൊ ഈ പെരുന്നാളെല്ലാം വരുബോൾ
കറി വെക്കും
കറി വെക്കും
ആഹ ആ ബീഫ് ചിക്കൻ മട്ടൻ അതൊക്കെ വയ്ക്കും
എ ആ ആ് ആഹ
ആ നന്നായി വെക്കും ബിരിയാണി മാത്രം വെക്കാൻ പഠിച്ചിട്ടി പഠിക്കണം എന്നുള്ള ആഗ്രഹംണ്ട് അതും കൂടി ക്ൻ പഠിച്ചു പോണു വച്ചാ നമ്മുടെ ഇഷ്ടത്തിൽ വെക്കാലോ
ഈർ ഇറച്ചി ചോറ് എങ്ങനെയപ്പം വെച്ചിട്ണ്ടാ
ഇറച്ചി ചോറ് ബിരിയാണിൽ കൂടെ ഇടുന്നതാണാ
അത്പ്പെ അരി നമ്മുടെ ജെയാ അരി വെച്ച് നല്ല വേവ്ള്ള അരില്ലെ ഉണ്ടരി
ആ
അത് വെച്ച് ഉണ്ടാക്കാറുണ്ടാ ഇറച്ചിച്ചോറ്ന്ന് പറയും
അയ് അങ്ങനെ ഉണ്ടാക്കില്ല പക്ഷെ കറി വേറെ ചോറ് വേറെ അങ്ങനെണ്ടാക്കി
അങ്ങനെണ്ടാക്കല്
കുമ്പളങ്ങി ഇട്ടിട്ട് ക്കൻ കറി വെച്ചിട്ടില്ലേ
ഇല്ല ഇല്ല വെച്ചിട്ട്
ആ പക്ഷെ അതൊരു ടേസ്റ്റ് ആണ്പ്പൊ ആ അതിപ്പോ ഒരു ടേസ്റ്റ് ആണ് ഇപ്പ കടകൾലൊക്കെ അത് ഫേമസെ
കുമ്പളങ്ങ് ഇട്ട്
കുമ്പളങ്ങിട്ടിട്ട് സാധാ ചോറ് വെക്കും വലിയ അരി ഇല്ലേ ഉ ഉരുണ്ട അരി അത് വെച്ചിട്ട് ചോറ് വെ ട്ട് നമ്മ കുമ്പളങ്ങി വെക്കും ഉരുളകെഴങ് മ്പളങ്ങ പക്ഷെ ഉരുളകെഴങ്ങ് അതികം ഇടില്ല തോന്നുന്നു പുമ്പളങ്ങിട്ടിട്ട് നന്നായി വെക്കും പക്ഷെ നന്നായിട്ണ്ട് ഒരിക്ക വെച്ചിട്ട് ഒരികെ വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഉമ്മയാ വെച്ചത് എനിക്ക് അറിയില്ല
അറിയില്ല ആ ആ
തന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നല്ല വതക്കിട്ട് തന്നെയാ വെക്ണേ
ഏ ചിക്കൻ കറിയില്ലെ
തേങ്ങ ഒഴിക്കും ആ
ആ തേങ്ങാ പാലൊഴിക്കോ
ഇല്ല തേങ്ങ തേങ്ങാ പാലല്ല അത് മോത് തേങ്ങ നല്ല അരച്ച്
ആ ആ ആ ഒഴിക്കോ ആ ആ ആ തേങ്ങയുടെ അരപ്പല്ലേ ആ തേങ്ങ അരച്ചിട്ടിണ അതല്ലേ ഉദ്ദേശിചെ അത് ആ ആ അപ്പൊ എന്ത് കളറയ്ക്കും എന്ത് കളറായിരിക്കും
ചിക്കൻ കറി
എന്ത് കളറായിക്കോന്ന്
അതാ നമ്മൾ സാധാരണ ചാർ വയ്ക്ക് വന്താ കളർ ഒരു മഞ്ഞ കളറല്ലേ അങ്ങനത്തെ കളറാ വരാ പക്ഷെ അത് ബ്രൗൺ കളർ വരില്ല നമ്മ തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇടില്ലേ അതിനു പിന്നെ അധികം മഞ്ഞപ്പൊടി ചേർത്തില്ലല്ലോ
ചേർകൂല ആഹ് ആഹ്
ചിക്കൻ ഗ്രേവി ചെയ്യുമ്പോഴൊന്നും അധികം മഞ്ഞപ്പൊടി ചേർത്തില്ല
അപ്പൊ ഇത് പെരട്ടി വെച്ചിട്ടാണ് അങ്ങനെ പെരട്ടി വെക്കോ അല്ലെങ്കിൽ ഈ മുളക് ചിക്കൻ മസാലയെല്ലാം ചേർക്കാറുണ്ടോ
അതൊന്നും ചേർത്തില്ല ഈ കറി വെക്കുമ്പോ ചേർത്താൻ പറ്റും ഇല്ല നമ്മൾ സാധാ ഗ്രേവി ചെയ്യുകയാണെങ്കിൽ ചേർത്താം
ആഹ് ആഹ് ഞാനൊ കേട്ടിട്ടുണ്ട് ഞ യൂട്യൂബില് പറഞ്ഞ കേട്ടിട്ടണ്ട് പക്ഷെ ഞാനത് കണ്ടിട്ട് കഴിച്ചിട്ടില്ല
ഞാനൻ ഒരിക്കെ കഴിച്ചതാണ് പിന്നീട് ഇനി അങ്ങനെ വെച്ചിട്ടില്ല പക്ഷെ ഇവിടെള്ളവർക്കൊന്നും അത് ഇഷ്ടായില്ല ഞങ്ങളുടെ ആടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു
ആണല്ലേ ആ ആ ആ നമ്മ ആദ്യമായിട്ട് കഴിക്കുമ്പോ നമുക്ക് ഇങ്ങനെയൊന്നും അറിയിലല്ലോ
പക്ഷേ സാധാ ചോറിനൊപ്പം കഴിക്കാൻ നന്നായിരിക്കും
നല്ല ടേസ്റ്റ് ആയിരിക്കോല്ലെ ആ ആ ഇപ്പൊ സ്വർണ്ണത്തിന്റെ വില കണ്ടാ ഇപ്പൊ കൂടിയാ എങ്ങനെ കൊറഞ്ഞിട്ടുണ്ട് ആ ആ ഇത്തിരി എന്ന് പറഞ്ഞ എന്തിന് പേരിന് വേണ്ടി
ദേ ഇടയ്ക്കാണ് നാലായിരത്തി ചില്ലറ കമ്മിയായി പറഞ്ഞിട്ട് ന്യൂസിൽ പറഞ്ഞത് അതിലിപ്പോ ഒരു പത്ത് രണ്ടായിര രുപ്പയ കൂടുതലാണ് എന്നാലും കുഴപ്പല്ല അന്ന് ഉം ഒരു ലക്ഷത്തി പതിനാറ് പതിനേഴൊക്കെ ഉണ്ടായിരുന്നു അതിന്നൊക്കെ അക്ക കമ്മിയായി ഇപ്പൊ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ചില്ലറ ആയി
ആ അത് നമ്മ എടുക്കാൻ പോകുമ്പോ എത്രതരും റൗണ്ട് ചെയ്ത് ഒരു ഒന്നേ നുപ്പത് അല്ലേ റൗണ്ട് എല്ലാം ചെയ്ത് ഉം ഉം
ഇപ്പൊ പോയി എടു ഇപ്പൊ പോയി ഞാൻ ബ്രേസ്ലെറ്റ് എടുത്തിട്ട് വന്നു അത് എടുത്തിട്ട് വന്ന് അത് മുക്കാലുണ്ട് മുക്കാല് തൊണ്ണൂറ്റി നാല് വരുന്നിണ്ട്
തൊണ്ണൂറ്റി മുക്കാലിന് തന്നെ അത്ര ആയല്ലോ
മ്മ്
അവര് വല്ലം കൊറച്ചോ എന്നിട്ട്
ആ കൊറച്ചൊന്ന് അറിയുന്നവരായത കൊണ്ട് കൊറച്ച്
കുറച്ചന്ന് അപ്പൊ കട അടുത്ത് തന്നെയണാ ആണാ വല മാറ്റി മേടിച്
ആ മാറ്റി മാറ്റി വാങ്ങിയതാ മാറ്റി വാങ്ങിയ വള കൊടുത്തിട്ട് വള വന്നിട്ട് മുക്കാലുണ്ടായിരുന്നു അത് കൊറച്ച ഇതായി ഒരു പൊട്ടിയ മരിയായി അത്കൊണ്ട് അത് കൊടുത്തിട്ട് ബ്രേസ്ലെറ്റ് വാങ്ങണം നമ്മ മുക്കാപ്പയന് വളയ എടുത്ത നന്നായിരിക്കും ില്ല അതേ തൂക്കത്തില് വരട്ട് വ ഇതന്നെടുത്ത് ബ്രേസ്ലെറ്റ്
അതെ തൂക്കത്തി തന്നെ പ്പം പൈസ അങ്ങോട്ട് വേറെ കൊടുക്കേണ്ടി വന്നാ
ആ കൊടുക്കണ്ടേ വന്നു ഒരു ആറായിരം രുപ കൊടുക്കണ്ടേ വന്നു അവര് കുറച്ച് കമ്മിയ ആക്കി തന്നു നാലായിരംുപ കൊടുത്തു
നാലായിരം കൊട് ത്തു ആ താ പറഞ്ഞ പണി പൈസ അതെല്ലാം ഇങ്ങനെ അതെല്ലാം കീഴിച്ചിട്ടായി
അത് അതെ അവര ഒക്കെ കിഴിച്ചിട്ടന്ന്യാ പറയണത് അവ് രൊരു കണ ക്ക് ണ്ട് അവര്ക്കൊരു കണക്ക്ണ്ട് ആ കണക്ക് കയിഞ്ഞിട്ട് പിന്നെ അവര് ത് വീണ്ടും ഒരു കണക്ക് ടും ആ ആ കണക്കാണ് നമുക്ക് പറഞ്ഞെര്ന് അത്ന്ന്നും വണിയാക്കി ശെരിക്കും നമ്മൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യം ന്നുല്ല്യ അവര്ക്കെ പണി അവര് അവ്ന്റെ പണിക്കൂലി ആക്കൂലി പിന്നെ എന്താണ് കൂലി എന്താണ് എന്തിന്റെ ഓഹ് സേതാരുണ്ട്
ആ ആ
ടാക്സി അതൊക്കെ പിടിച്ച്ട്ടന്ന്യല്ലേ തെര്ന്
ആ അവര്ടെക്കെ അവര്ടെ പണിക്കൂലി വേറെ ടാക്സ് ജി എസ് ഈ എല്ലാ സംഭവോം കഴിഞ്ഞ് ആ അത് ആദ്യം പറഞ്ഞ തു അല്ലെ ആദ്യം പറഞ്ഞ് തൂകാനേക്കും വര്നം ലാസ്റ്റ്
മ് അതെ
അതുപല്ല ഗിഫ്റ്റ് വല്ലൊം കിട്ടിയാർന്നാ
ചെറിയൊരു ക്ലാസ് ഒരു ഏഹ് കണ്ണാടി
ക്ലാസ് ന്ന് പറയുമ്പോ വെള്ളം കുടി
വ വള്ളം കുടിക്കണല്ലാ എന്താ പറയാ ചായ കുടിക്കണമാരിത്തെ
ചായ കുടിക്കണം ആഹ് ആഹ് ആഹ്
കപ്പല്ല സാധാ നോർമല് പ്ലൈൻ ആയ്ട്ട്
പ്ലെയിൻ ആയിട്ടുള്ള അങ്ങടെ ഇവടന്നന്നെ ഒന്നെങ്കിൽ ബൗള്
ആഹ് ബൗളൊക്കെ കിട്ടണതാണ് എന്താണെന്ന് അറിയില്ല അവർക്ക് ഇതായിരിക്കും സ്റ്റോക്ക്. അന്ന് പോയപ്പോ ഇതുപോൽത്തര ബൗ ഒരു ബൗളാ കിട്ട
ബൗള് ബൗള് വീട്ടിൽ കെറേ ഇരിക്കാ ണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് പ്പ നമ്മൾ എന്ത് സാനം എടുക്കാൻ പോയാലും അര ഗ്രാമിന്റെ ഒരു ഗ്രാമിന്റെ വല്ല എടുക്കാൻ പോയോ
അതെ അവർക്ക് അതെരു ഓഫറ്‌ല് കിട്ടായിരിക്കുല്ലേ?
എ ബൗൾഅല്ലേ?
അതെ
ആ അത് ചെലപ്പോ അവര് കിടിലം സാധനം മെടിക്കും ഫ്രീ കിട്ടണ സാനയിരിക്കും അത് അവര് പൊതിഞ്ക്കും പത് ഇരുന്നൂറല്ല പത്തൂനൂറുടെ സാധനം ഗ്ലാസരിക്കും.
ആഹ് അവര്ക്ക് ചിലപ്പേ ഫ്രീ ആയി കിട്ടൊയിരിക്കാരം അവര് ഒന്നായി എടുക്കയല്ലേ
ആഹ് ഓൽക്ക് ഫ്രീ ആയികിട്ടണ സാനം വിക്കും.
ആഹ് അതോണ്ട് അവര് നമ്മക്ക് ഫ്രീ യായി.
അല്ല പിന്നെ കൂപ്പണെല്ലാം കിട്ടിയാ കുഴപ്പ ല്ലല്ലോ അല്ലെ
ആ എന്തെങ്കിലും വേറെ വല്ല ഓഫറ ആണെങ്കിലും കൂടി കുഴപ്പമില്ല ഇത് ഒന്നില്ലെങ്കിൽ ഒരു വർഷത്തില ഒരു കലണ്ടർ തരും പോയാ
ആ അല്ല ഒരു പേഴ്സ് ഞങ്ങ അവിടെ ഫേയ്മസ് ആണ് ഫേ പേഴ്സ് കിട്ടു
ആ ഇമ്മണിം കിട്ടുണ്ട് പേഴ്സ് കിട്ടും പിന്നെ ചെിലപ്പോവ നിറയെ സാനങ്ങൾ എടുക്കണ ഒരു ബാഗ്മാതിരി കിട്ടും പിന്നെ ഒരു കവർ ചെഞ്ചി
ആഹ് സഞ്ചിയല്ലേ ഏത് അവരുടെ പരസ്യം വെച്ചുള്ള പ അല്ലേ ആഹ് എന്നാ ശരിയാട്ടെ പിന്നെ വിളിക്കാട്ടാ ശരി എന്നാ